ഹലോ കേൾക്കാമൊ
ഹലോ
ഹലോ ആഹ് പറയ് കേൾക്ക്ന്ന്ണ്ട്
എന്തെക്കെ വിഷയം
ഹ നല്ല വിശേഷം
പാടി
സൗണ്ട് എന്തൊരു ഇതിന്റെ നെറ്റ്വർക്കി ഇഷ്യു പ്രശ്നണ്ട്ന് തോന്നു കൊറ്ച്ചൂടെ സംസാ സ്ച്ചാല് കേൾ
റ്റ് വർക്കിൻ്റെ ഇഷ്യൂ ചെല ടൈമില് ഇപ്പൊ ശരിയായോ?
ആഹ് ഇപ്പ ശരിയായി ഇപ്പ ശരിയായി.
എന്നട്ട് എന്തക്കെയാ വിശേഷങ്ങള്?
ആഹ് നല്ല വിശേഷങ്ങള്
നിങ്ങക്ക് ചെയ്യാൻ ഇഷ്ടോള്ള കാര്യങ്ങള് എന്ത ?
ആഹ് ചെയ്യാൻ ഇഷ്ടുള്ള കാര്യങ്ങളെന്നറഞ്ഞാ നമ്മള് എല്ലാ ഇഷ്ടം തന്നെയാണ്. ന്നെ യാത്ര ചെയ്യാനായാലും ഒക്കെ ഒരുപാട് ഇഷ്ടോള്ള കാര്യം തന്നെയാണ്. യാത്ര യാത്ര ചെയ്യാൻ ഇഷ്ടാണോ?
ആഹ് യാത്രെക്കെ ചെയ്യാനിഷ്ടാണ്. ആരും കൊണ്ടോവാനില്ലാതിന്റെഒള്ളു
അഹ് അതൊരു പ്രശ്നം തന്നെയാണ് എപ്പ് പ്പഴൊന്നും യാത്ര ചെയ്യുന്ന ആളൊന്നല്ലെങ്കിലും ചെയ്യുന്ന യാത്രകൾ എന്താ പറയാ ഇഷ്ടത്തോടെ ആസ്വദിച്ച് ചെയ്യാറുണ്ട്. അതന്നെ
എന്നിട്ട് ഇങ്ങള് എവിടുക്ക ആദ്യായിട്ട് യാത്രയൊക്കെ പോയത്.
ആദ്യായിട്ട്ന്ന് പറയുമ്പോ ഞമ്മള് ചെറുപ്പത്തെ പറയേണ്ടി വരും. നമ്മള് സ്കൂള്ന്ന് റ്റൂറ് പോയതും ആദ്യട്ട് അവിടുന്നാരിക്കല്ലോ എല്ലാ വീട്ടുന്ന് ടൂറ് പോവുന്നത്. അതെ ഈ നമ്മളെ എപ്പ എവിടൊക്കെ പോയിട്ടുണ്ടെങ്കിലും ആ പോവുന്ന വഴിയിലുള്ള ഓരോ ഓർമ്മകളേ നമുക്ക് എപ്പഴും ഉണ്ടാവും ഒരിക്കലും അത് മറ
എനിയ്ക്ക് പോ യതിനെക്കാട്ടില് ഓർമ്മ്യാണ് ബസ്സില്. ആ പാട്ടും കളീം
ആ അതെ അതെ. അതാ പറണേ പോന്ന വഴിയില്ള്ള
നമുക്ക ആ കൂട്ടരോത്ത്ട്ടാ ആ ചിരിയും എല്ലാതും ഭയങ്കര ഒര് കൂക്കലും ആർക്കലും
അത് അന്ന് ഫോണൊന്നും
ആ നിർത്തലേ ഇന്നിപ്പോ ഞമ്മക്ക് ഫോ ഓ ഓർത്ത് വെക്കാം അന്ന് ഞമ്മക്ക് ഞമ്മള ഓർമ്മ ന്നേള്ളൂ. പക്ഷേ അത് ഇപ്പളും ഓർമ്മയിലുണ്ട് മറക്കൂല്ലത്
അതന്ന് ഒരു വീഡിയോന്റേം ഒന്നിന്റിം ആവശ്യം ഇല്ല നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണെങ്കിൽ അത്ര ഓർമ്മയാണ് നമ്മള് കളി
അതില് ചെറിയ ഒരു പോയിന്റ് പോലും നമുക്ക് ഇപ്പോൾ ഓർമ്മണ്ടാവും.
അതെ ഇപ്പത്തെ കാര്യങ്ങള് മറ ന്നാലേള്ളൂ. അതൊന്നും ഒരിക്കലും അപ്പ ഹോണടീന്റെ സൗണ്ട് വരെ ഇപ്പഴും ഓർമ്മയാ. ഞങ്ങൾ പറയിണ് അതിന്റെ ഒരു ഈ ടൂറിസ്റ്റ് ബസ്സിന്റെ ഒരു
പ്പ ക്ക അത് ആ ഇപ്പഴും ആ ടൂറിസ് ബസ്സി ന്റെ ഹോണടി കേൾക്കുമ്പോ നമ്മളൊന്ന് തിരുഞ്ഞോക്കും അത് കാണുമ്പോളോ ഒന്ന് ഒരു പാട്ടിട്ട് പോകുമ്പോ ഞ്ഞി അയിലൊന്ന് കേറില്ലെങ്കിന്നായിരുന്ന്
ഞങ്ങളും ഈ ടൂർ പോയ ബസ്സിന്റെ പേര് ആ ബസ് എപ്പ നമ്മുടെ അടുത്ത് പോയിട്ട് ഒരു അയിന്റെ പേര് എനിക്ക് ഇപ്പളും ഓർമ്മണ്ട്. ഏഴാം ക്ലാസ് വരെ എങ്ങാണ്ട പോയത്. നദാലിയാന്ന് പേരുള്ള ഒരു ബസ് ത്തിലാണേ അതിന്റെ ഒരുപാട് ബസ്സുകൾണ്ട് എന്നിട്ട് അത് എ പ്പ ടൗണിക്കൂടെയൊക്കെ കണ്ടാലും ഞാനത് ഓ ഞ
ടൂറ് പോയ ബസ്സാ . ആ ചിലപ്പ ആ ബസ്സൊന്നും ആവൂല്ല വേറെ വ തക്കാട്ന്നാണ് ന്നാലും പറയുംല്ലേ ഞങ്ങള് ടൂറ് പോയബസ്. നമ്മള് പേര് മാത്രേ ഓർക്കുള്ളൂ.
ഉം അതെ ഇപ്പ്ന്നെ ഇപ്പ കുട്ടികളൊക്കെ ഉള്ളോ സ്കൂളന്ന് വണ്ടർലേല് കൊച്ചി ആ വണ്ടർലയിലേക്ക് അതൊക്കെന്ന് പറഞ്ഞാ ഒരിക്കലും മറക്കാൻ പറ്റില്ല ഈ സ്കൂ
ആ അവടെ അയിലാ ഊഞ്ഞാലിലൊക്കെ ആടണത് ഹൗ ആ ഒരു പള്ളന്റുള്ളിലെ കാളല് ഇപ്പളും പോവും
തിരമാല പോലത്തെ ഇതില് കേറ്യതും മുങ്ങിയതും ഈ കൂട്ടുകാരികളൊ കാണാണ്ടാവല്. കാണാണ്ടാവല് ഒര് സ്ഥിരം ഇതേയിരുന്നു. അവിടെ പോയിട്ടുണ്ടെങ്കില് ഒരാളെ കാണാണ്ടാവല് അത് ഒറപ്പ്
ആട എവിടെങ്കിലൊക്കെണ്ടാവും
ആ ന്നിട്ട് അവസാന കണ്ടുപിടിച്ചതും ഒക്കെ ഇപ്പളും ഓളെ പറഞ്ഞങ്ങള് കളിയാക്കും. നിന്നെ കാണാണ്ടായത് എന്നൊക്കെ
എന്നും നല്ലൊരു ഓർമ്മയാണ്. യാത്രകൾ എന്നും നമുക്ക് ഓർ ത്തു വെക്കാൻ പറ്റിയതാണ് യാത്ര. അത് നമ്മള മനസ്സന്ന് മാറൂല്ല
അതെ നമ്മള് സമയം സാഹചര്യം നമ്മള ഒരു സമയും സാഹചര്യക്കേ ഒത്തുവരട്ടെ ഇന്ന് പൂവ്വാ നാളെ പൂവാ നമ്മള് ശരിക്കും നമ്മടെ അടുത്തുള്ള സ്ഥലങ്ങൾ വരെ മര്യാദക്ക്
ഇല്ല എന്ത് സ്ഥലം പോട്ടെ പഞ്ചായത്ത് ഫുള്ള് കണ്ടിട്ടിണ്ടാവില്ല. പിന്നല്ലാ സ്ഥലം.
അതെ നമ്മള് സ്ഥ എൽ ഞമ്മടെ പ്രാരാബ്ദങ്ങളും കുടും ബ ഇതൊക്കെ തീരട്ടെ എന്നിട്ട് വയസ്സായിട്ടായിരിക്കും നമ്മള് പോവ്വാ ഇനി. അപ്പോ കാരണം നമ്മള അങ്ങനെയാ പറയാ നാളെ നാ അതന്നെ അങ്ങനെയാണ്. നാളെ നാളെ നാളെ നാളെ നീളേ നീളേന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ തള്ളി കൊണ്ടോവും. അതേ ഇപ്പ ഞാൻ പറയാ പക്ഷേ കൊറേ അവസരങ്ങളൊക്കെണ്ട് പണ്ടത്തെ പോലെയൊന്നല്ല ഇപ്പൊ നമ്മുടെ കെസ്ആർടിസി നമ്മടെ കെ എസ് ആർ ടി സി പ്രിയദർശനിയെന്നെ എന്തൊരു ഉപകാരാന്ന് ഞാൻ ചിന്തിച്ചിട്ട്ണ്ട് ഇവിടെ അടുത്ത്ള്ളവരെ
അതിനങ്ങനെല്ല പോക്ണോൽക്കേ അയ്ലക്കെ ഉപകാരൊള്ളയ്. ഞാ ഇങ്ങനെ ഇപ്പോ ധൈര്യം ആ അങ്ങനെ നമ്മള് ധൈര്യല്ലോലേ പോവൊള്ളേ. അല്ലാണ്ട് പോകാൻ പൂതില്ലോല് ഞമ്ക്ക് ഒരു ഉള്ളുവലി ഇണ്ടാവൊല്ലോ മനസ്സില് പോണ്ടാന്നില്ലത്
അവ അതന്നെ അങ്ങനെയുള്ളവരെ എപ്പഴും അവടെ നിക്കേള്ളൂ ഇപ്പൊ ഉം പിന്നെ അതേപോലെ പിന്നെ നമ്മള് ഏഹ് പിന്നെ പെണ്ണുങ്ങള് ഇവിട്ന്ന് കൊറേ പേര് ഈ പണി അച്ചപ്പത്തിന്റെ പണിക്കൊക്കെ പോണോര്
ആഹ്
ഇണ്ട് ബസ്സില് കേറിയിട്ട് ബീച്ചില് പോയി. ആ കെ എസ് ആർ ടി സി ബസ്സില് കേറിയിട്ട് ബീച്ചില് പോയിട്ട്ണ്ട്. ആഹ് അവര് ഒരു അഞ്ചെട്ട് പേര് ചേർന്നിട്ട് കാരണം ബസ്സിന് പൈസ്
പൈസ ഇങ്ങളയ്ക്കൂടെ കെ എസ് കെ എസ് ആർ ടി സി ബസ്ണ്ടാവുല്ലേ ദൂരത്ത്ക്കൊക്കേ
ആഹ് ഇഷ്ടം പോലെ ഇണ്ട്. ഇവട്ന്ന് ഞാൻ വയനാട്ടിലാണ്. ഇവ്ട്ന്ന് കോഴിക്കോട്ക്ക് ഇവിട്ന്ന് ബീച്ച് കാണാൻ പോവലാണല്ലോ ഒരു യാ ടൂറ് ഈ യാത്രാന്ന് പറഞ്ഞിട്ട് ഏറ്റവും വല്യൊരു കാര്യം. വയനാട്ടില് ബീച്ചില്ലാ കോഴിക്കോടേക്ക് വരണ്ടേ ആഹ് അതെ മ മൂന്ന് മണിക്കൂറ്ണ്ട്. യാത്ര ചെയ്യാന്ണ്ട് അതെ മൂന്ന് മണിക്കൂറ്ണ്ട് അപ്പൊ യെസ് ആഹ് മൂന്ന് മണിക്കൂറേള്ളൂ കോഴിക്കോടേക്ക്.
ആഹ് വേറെ റൂട്ടാക്കാരല്ലേ.
താമരശ്ശേരി ചുരം വഴി ആഹ് താമരശ്ശേരി ചൊരം വഴി അപ്പ ഇപ്പ പ്രദർശിനിയിവടെ വന്നോടെ എന്തൊരു ഉപകാ രാന്ന് ഞാൻ ആലോയ്ക്കല്ണ്ട് എത്ര കുട്ടികളാന്നറിയോ ചെറിയ കു
ഞങ്ങളവടെക്കെ കൊറവാ ഞങ്ങളെ ഇബ്ടെക്കെ സിറ്റി ഫാസ്റ്റ് ആണ്. അതും ഒന്നോ രണ്ട് ഇവിടെ പ്രൈവറ്റ് ബസ്സാണ് കൂടുതല് ഞങ്ങക്ക് പ്രിയദർശിനി ഒറ്റൊരു ബസ്സേ ഉള്ളു
മ്ഹ് ഒന്നൊ രണ്ടൊ ബസ്സുള്ളു. ബാക്കിയൊക്കെ സിറ്റി ഫാസ്റ്റ് ആണ്. ഇവിട്ന്ന് ഇങ്ങനെ കോഴിക്കോട് പാലക്കാട് അങ്ങനെ പോണ ബസ്സാണ് അതാ നല്ലത്. അപ്പൊക്കെ സിറ്റി ഫസ്റ്റ് ആയിട്ട് പോവും. ഇവിടൊന്നും നിർത്തൂല സ്റ്റോപ്പുല്ല അങ്ങനെ ഉണ്ടെന്നേ.
ആഹ് ഇവിടെ പക്ഷെ അങ്ങനെയല്ല. ഞങ്ങള് അത്യാവശ്യം ഒരുപാട് ബസുണ്ട് ഒരുപാട് പേരിപ്പോ പോകുന്നുമുണ്ട്.
അവിടെ എന്താച്ചാല് ഒരു കിലോമീറ്റ, ഒരു സ്റ്റോപ്പില് നിർത്യാ പിന്നത് കഴിഞ്ഞ് മൂന്നോ നാലോ കിലോമീറ്ററ് കഴിഞ്ഞിട്ടേ ബസ് നിർത്തൊള്ളു. അങ്ങനെ പോണ ബസ്സ് അതാണ്
ആഹ് ഇവിടെ പിന്നെ അതിൽ അത് പ്രശ്നമില്ല. ഇവിടെ നമുക്ക് എവിടെ പോവുന്നെങ്കിലും അ അതൊരുപകാരായിട്ട് ഞാൻ വിചാരിക്കും ഇപ്പ പ്രിയദർശിനി ഇപ്പോ യാത്രേന്റെ പറഞ്ഞു കൊണ്ട്ട്ടോ. നമ്മള് ഈ ഒരുപാട് ഈ ജോലി ചെയ്യുന്നവരും അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ സ്ത്രീകൾ
സ്ത്രീകൾക്ക് ഉപകാരണ്ട് നമ്മക്ക് പോൻ പോ എന്താ ഒരുപാട് പോകാൻ ചെലവാണ് എന്ന് പറഞ്ഞ് നിക്കണൊര്ക്ക് പറ്റിയൊരു അവസരാണ്. ഓർക്ക് വേണ്ടട, ധൈര്യം വേണം പോവാന് സ്ഥലങ്ങളും അറിഞ്ഞിരിക്കണം
അതെ ഇപ്പ ചെലപ്പോ ഇപ്പ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇപ്പോ ഒറ്റയ്ക്ക് യാത്ര പോകുന്നു ദൂരെ ദൂരെ യാത് ഏഹ് പോകുന്നു ആരെയും ഒര്
അയിന് അങ്ങനെയല്ല ഇപ്പൊ പഠിക്കണ കുട്ട്യള രക്ഷിതാക്കള് പിടിച്ചു നിർത്തണില്ലല്ലോ. നമ്മളൊക്കെ പോയി നീ ടൂറ് പോവണ്ട അങ്ങട് പോവണ്ട കെട്ടിച്ചു വിട്ടിട്ട് കെട്ട്യോന്റെ ഒപ്പം പൊയ്ക്കോ ആര് കെട്ട്യോൻ കൊണ്ടൊവൊ അയിന്റെ ഉള്ളിൽ നിന്ന് മുറ്റത്ത്ക്ക് എറങ്ങാൻ കിട്ടണ്ട പാട് ഞമ്മക്കേ അറിയുള്ളു
നമ്മള് അതാണ് നമ്മള് ഓരോരുത്തരെ എന്ത്‌ ചെയ്യും ആശ്രയിച്ച് ആശ്രയിച്ചിരിക്കും. നമ്മള് പോണ്ടിടത് നമ്മളെന്നെ പോണം നമ്മുക്ക് ആരോഗ്യ ള്ള സമയത്ത് നമ്മള് ഇവ്‌ത്തുള്ള സമയത്ത് നമ്മള് ബ പ റ്റുന്നടുത്ത് ദൂര യാത്ര കാശ്മീര് പോണംന്നൊന്നും ഒറ്റടിക് ക്ക് പറയുന്നില്ല നമ്മടെ അടുത്തുള്ള സ്ഥലം കാണാൻ പറ്റുന്നത്
അയ്ന് കൊണ്ടവാനും ആള് വേണം അതാന്
ഇല്ല എന്തിനാ കൊണ്ടുപോവാന് ആള് ന നമ്മള് ഒരു ഒറ്റക്ക് പോണം നമ്മൾ ക്ക്‌ ഇത്ര വയസ്സൊക്കെ ആയില്ലേ നമ്മക്ക് എഴുതാനറിയാം വായിക്കാനറിയാം അത് വേണം ധൈര്യം മാത്രം മത് ധൈര്യം വേണം വേറൊ ന്നും വേണ്ട നമ്മക്ക് കയ് നമ്മടെ എന്താ പറയ ഇത്ര വയസുവായി
ണ്ടെങ്കി നമ്മുക്ക് എവിടേം പോവാ അതില്ലെങ്കി നമ്മൾ മുറ്റത്ത്ന്ന്‌ പൊറത്തക്കറങ്ങൂല
അത് നമ്മള് വിചാരിച്ചോണ്ടിരുന്ന നമ്മള് എന്ത്‌യ്യാ നമ്മള് വീടിന്റെ ഉള്ളിൽ തന്നെ ആയിപ്പോവും നമ്മള് ഇന്നാവട്ടെ നമ്മള് ചെറുപ്പത്തി നമ്മള് പറയും നമ്മട് ടെ ഉപ്പ നോക്കും കൊറച്ച് കഴിഞ്ഞാൽ പറയും നമ്മടെ ഭർത്താവ് കൊറച്ച് കഴിഞ്ഞാൽ പറയും നമ്മടെ മക്കള് അങ്ങനല്ലല്ലോ ആ നമ്മള് നമ്മളെ കാര്യത്തിന് എന്ത്യ്യണം എപ്പോഴായാലും അപ്പൊ കൊറച്ച് യാ ത്രൊക്കെ ചെയ്ത് കഴിയുമ്പഴേ നമ്മക്ക് കൊറച്
യാത്രകളൊക്കെ ചെയ്യാന് ഭയങ്കര ഇഷ്ടാണ് പക്ഷെ എന്തറിയോ നമ്മക്ക് നമ്മള് ഒന്നോ രണ്ടോ പോയി പരിചയള്ള സ്ഥലങ്ങളണെങ്കി നമുക്കൊന്ന്‌ പോയി നോക്കാം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാ ത്ത സ്ഥലത്തൊക്കെ നമ്മള് ഒറ്റക്ക് പോവാ പറയുന്നത് നമ്മക്ക് ഭയര പെട്യെന്നാണ് പക്ഷെ ചെല ആൾക്കാര്ക്ക് പേ ഇത് പി ഇ ട്രാവലയണ ചെലപ്പോ യൂട്യൂബിലൊക്കെ കാണാം ഇൻസ്റ്റഗ്രാമിലൊക്കെഈ പെണ്ണുങ്ങള് ഒറ്റക്ക്ട്രാവലിയുന്ന പല പല രാജ്യങ്ങളിൽ കൂടൊക്കെ
ഒരു ബാക്ക് പാക്കറാണ് അരുണിമ ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണലുണ്ട് അവള് ഒറ്റക്ക് ഏതൊക്കെ സ്ഥലത്ത് ഏതൊക്കെ സ്ഥലത്താ അവളിപ്പോ അത്ഭുതാവും ചെല സ്ഥലത്തൊക്കെ
ഒരു കണ്ണൂരിന്ന് ഒരു പെണ്ണു പോണാ കാണാം എന്ത ഒര് ഓ ഒരു താറില് താറില് അവള് പേര് എനിക്കറിയില്ല ആ എത്ര രാജ്യങ്ങള് കണ്ട് പോ ന്ന് വിചാരിച്ചിട്ട് ആ അപ്പൊ ഇങ്ങനെ അതെ മാരിക്കന്നെ എന്താണ് വേറൊരു ഫാമിലി ആയിട്ട് പോണം ണ്ട് ഒരു വഴ്യരികി വെച്ച് കണ്ടതാണ് എനിക്ക് അയ്ന്റെ പേര് നേരറിയില്ല അയാള് കണ്ടന്റ് തൊടങ്ങണതന്നെ അങ്ങനാണ് ഇന്ന് ഞാന് വഴ്യരികില് വെച്ച് കണ്ടതാണ്ന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് ചെറിയ ഒരു കുട്ടിനേം കൊണ്ടാണ് യാത്രയ്യണത് ഒരുവയസ്സ് സ് ഒന്നര വയസ്സൊകായിട്ടുള്ളൂ കുട്ടിക്ക്
അതാണ് അവരൊന്നും അവരുടെ ഇപ്പോത്തെ അവസ്ഥ ഇതാണ് കൊറച്ച് കഴിയട്ടെന്നൊന്നും പറഞ്ഞ് നിക്കുന്നില്ല അവര് ഇള്ള സമയം കൊണ്ട് ഉള്ള കുട്ടികളായാലും സാരില്ല അതൊക്കെ എന്ത്യ്യന്ന ഒരുമിച്ച് ഒരേപോലെ കൊണ്ടോയിട്ട് അവര്യാ യത്രയല്ലേ അവരുടെ നല്ല സമയം അവര് പാഴാക്കി കളയുന്നില്ല നമ്മളെപ്പോലെ
അതാണ് ക്ഷെ ഫാമിലി സപ്പോർട്ടും വാണം
അതൊക്കെന്നാ ഫാമിലി സപ്പോർട്ട്ന്ന് പറന്ന നമ്മള് എല്ലം പുറകിലേക്ക് നിക്കുന്നുണ്ടന്ന് തോന്നുന്നു എനിക്ക് നമ്മൾ ആദ്യം ഒരു എന്ത് പറയാ നമ്മളൊരു ആദ്യം നമുക്ക് പോകണം നമുക്ക് ഇത് ചെയ്യണം എന്നുള്ളത് ആദ്യം നമ്മൾ എടുക്കേണ്ട തീരുമാനാണ് എന്നിട്ടാണ്
അല്ല നമുക്ക്ന്നാ നിങ്ങള് പോയിക്കോളി അങ്ങനെ നമ്മ രാള് നമ്മള് പിന്ന്ന്ന് പറയാണ്ട് നമക്ക് തരക്കടില്ല അത് നമ്മൾന്തെലും പറയ്ബോ ഏ
നമ്മടെ പ്രശ്നം അതാണ് നമ്മളെല്ലത്തിനും അങ്ങനെ കാത്തു നിക്കും ഒരാൾ എന്താ പറയാ നമ്മള
താങ്ങ ആ എന്നാ ഇജ്ജ് പൊയ്ക്കോന്ന് പറഞ്ഞാ ഞമ്മക്ക് ത്തി പിന്നെ ഞമ്മ പ പുടിച്ചാ കിട്ടൂല പക്ഷെ അത് പറയൂല പറഞ്ഞ് കിട്ടണങ്കി നമ്മള് കൊറച്ച് പാടുപടണം
അതെ തെ മം എന്നാശ
ആ ന്നാ ശരി ആ ശരി